ഉണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ച് ഇച്ച് കുറെ നാള് ആയല്ലോ വിളിച്ചിട്ട് എന്ത്‌ പറ്റി ഇന്ന് വിളിക്കാൻ
ആഹ് കുറെ നാളായി വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങളൾ ഇട്ടൊക്കെ അങ്ങനെ പോവായിരുന്നു.
ബിസി ആയി പോയന്നോ അല്ലേ?
ബിസി ആയി പോയി ഇന്നലെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയത്?
ഇത് രാവിലെ പുട്ടും ചിക്കനും
പുട്ടും ചിക്കൻ കറിയോ ചിക്കൻ വെരട്ടോ? ചിക്കൻ കറിയണല്ലേ ചിക്കൻ കറി തലേന്നത്തെ രാത്രികത്തെ കറിയാണോ അതോ രാവിലെ ഉണ്ടാക്കിയതാണോ?
ഇല്ല രാവിലെ ഉണ്ടാക്കിയാണ്.
ഇണ്ടാക്കിയതാല്ലേ? പുട്ടും ബീഫും നല്ലരു അടിപൊളിഅയ്ക്കാരം.
ആഹ് ബീഫ് ഇവിടെ മോക്ക് ഇഷ്ടല്ല മോള് ചി ക്കന്റെ ആളാണ് അപ്പൊ ചിക്കൻ വറുത്തത് മതിയ എന്തായാലും
ആഹ് എല്ലാ മക്കൾക്കും ചിക്കൻ വറുത്തത് ചിക്കൻ കറി കൊടുത്തിട്ടുണ്ടെങ്കില് ആർക്കും വേണ്ട
ആഹ് ചിക്കൻ കറി ഇവിടെ അത്ര പോരാ പറ കുത്തിനോട് ചോറിനക്കൂടി വളർത്താൽ മതി
പിന്നെ എന്തൊക്കെയുണ്ട്ക്കൊക്ക എന്താണ് പ്രിപ്രേഷനൊക്കെനി
ഇനി വൈകിട്ട് ഒന്ന് പുറത്തേക്ക് പോണംന്ന് ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പൊ പിള്ളോരോട്ട് ഒന്ന് കടപ്പുറത്താന്ന് പോന്ന വിചരിച്ചു ആഹ് കടപ്പുറത്ത് പോവാന്ന് വിചാ
പറയണ്ട
ഇല്ല ഒരാള് പള്ളി പോയക്കനെയാണ്
പള്ളിയിൽ പോയ അവിടെ നിക്കലാ
ഇല്ല പള്ളിയില് വേദ വേദ പാഠം ക്ലാസ്സ് ഉണ്ടാവല്ലോ
അങ്ങനെ പോവല്ലേ
ആഹ് പഠിക്കാൻ വേണ്ടി
ആഹ് അങ്ങനെ പോവ ഞായറാഴ്ച ലീവള്ള ഞായറാഴ്ച ലീവ്ള്ള ദിവസായിരിക്കും ആഹ് അങ്ങനെയാണ് അല്ലേ
ആഹ് ആഹ് ഞായറാഴ്ച ലീവ്ള്ളേ പക്ഷെ ഇവർക്ക് ക്ലാസ് പിന്നെ ക്ലാസ് സ്ളത്തെ പഠത്താൻ കഴിഞ്ഞാ പിന്നെ പള്ളിയിലുണ്ടാവല്ലോ പഠിക്കാൻ
അങ്ങനെയൊക്കെയണ്ട് മ മോനോ മോളോ
മൂത്തത് മോള് ഇളയത് മോന് മോന് ഇപ്പോ രണ്ടര വയസ്സ ആവണേ ഉള്ളു
അത്രയേ ഉള്ളൂല്ലേ മോള എത്രയല്ലേ പഠിക്കന്ന് മുംബൈയിൽ ഹസ്ബന്ഡന് എന്താ ജോലി
ജോലി കല്പ്പണിയാണ്
കല്പ്പണി ആണ് അല്ലേ നിങ്ങക്ക് എന്തെങ്കിലും ജോലിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
പിന്നെ എനിക്ക് ജോലി ഉണ്ടായതാണ് ഈ പ്രസവം ആഹ് അടുത്തപഴേ ജോലി പിന്നെ നിർത്തി പറ്റൂലേ നമ്മുക്കെ പിന്നെ അവിടെ പുതിയ ആള എടുത്ത
അല്ലേ രണ്ടര വയസ്സല്ലായിട്ടുള്ളൂ
അതെ തന്നെ ഇനി എന്താ ഇല്ല ഇനി മൂന്ന് വയസ്സിൽ അംഗൻവാടി ചേർത്താലോ നമുക്ക്
ആഹ് മൂന്ന് വയസ്സൽ അംഗങ്കൽവാടി ചേർത്ത
ആഹ് ഇവിടെ അൻവാണ്ടി ചേർത്ത് കഴിഞ്ഞിട്ട ജോലി നോക്കണല്ലേ ഒരാൾകട വരുമാനം കൊണ്ട്ടി ഇപ്പം ആർക്കും പറ്റൂല
വീട്ടില് ആരൊക്ക വേറെണ്ട്
ഇവിട ഞാനും ഹസ്ബൻ്റും രണ്ടു പിള്ളേരു ഉള്ളു പിന്നെ താഴേൽ അപ്പച്ചനും അമ്മച്ചിയും അനിയനും ഭാര്യയും
വേറെ വീടെടുത്ത് താമസിച്ചതാണല്ലേ
ആഹ് പൊക്കത്തേക്ക് താമസം മാറുകയാണ്
സ്ഥലം വാങ്ങിട്ട് വീടെടുത്തതാണോ
ഇല്ലില്ല ഇവ്ടൊള്ളതാണ് ന്നൊർഞ്ഞാ സ്ബന്റെ വീടാണെ
ബന്റിന്റെ വീട് ഹസ് ഹസ്ബൻ്റ് തറവാട് ഹസ്ബൻ്റിനാണോ
ആ ഹസ്ബൻറ് ഇല്ല തറവാട് ന്ന് പർഞ്ഞ ചേട്ടനു അനിയന് രണ്ട് മക്കളായിവര് ഇവർക്ക് രണ്ടും കൂടിയാ വീടൊള്ളെ അപ്പൊ ഞങ്ങ പൊക്കത്തേക്ക് പണിതിട്ത്തേണ്
അങ്ങെനേണെ ന്ന് എട്ത്തത് ലെ
ആഹ് ആഹ് താഴത്തെ സൗകര്യൊണ്ടാവു ല്ലല്ലോ എല്ലാർക്കും കൂടി പൊക്കത്തേക്ക് ചേട്ട മാറി അനിയൻ താഴേ
മുകള്ക്ക് വീടിന്റെ മുകള്ക്ക് ഇട്ത്ത്ന്നാ പറയ്ന്നത്
എട്ത്ത് ആഹ് മുക മുകൾലേക്ക് രണ്ട് മുറി ഒരട്ക്കള ഒരു ബാത്ത്റൂമ്
സ്ഥെൽ സൗകര്യൽ ഏഹ് സ്ഥല സൗകര്യണ്ടാവ്ല ലേ അവ്ടെന്നു സ്ഥലങ്ങളൊന്നും അങ്ങനെ കിട്ടാനിണ്ടാവൂലല്ലേ
ഇവിടെ നല്ല വെലെയ്ക്കു സലത്തിനല്ല
അപ്പൊന്നിട്ട് പൊറത്ത് ഈ സ്റ്റെയർകേസെക്കെ പൊർത്ത് വെച്ചക്കാണോ
ആഹ് സ്റ്റേർകേസ് പൊർത്താണ് പൊർത്തൂടി കേറാവേണ്ടി
ആ ഏഹ് താഴത്തെന്താ കാട്ട്യെ ഡെയ്നിഹാളക്കെന്താ കാട്ട്യേത്
താഴ്ത്തത്പോലെന്നെ തഴത് താഴത്ത് രണ്ട് ഒര് ഹാള് രണ്ടുമുറി ഒരു അടുക്കള ഒരു ബാത്ത്റൂമും അറ്റാച്ച്ഡ് ബാത്രൂം അകത്തെന്നെ ആഹ് താഴത്തെ പോലെന്നെ മുകളില്
അവിടെണ്ല്ലേ ഷെ നിങ്ങള് താഴത്തക്ക് ഇറങ്ങി പോകാനൊക്കെ കഴിയോ
ആഹ് കഴിയും കഴിയും
അല്ല ഇങ്ങള് ഉള് ഏഹ് അതല്ല പൊർത്തിക്കൂടല്ലാതെ തായ്ത്തിക്കൂടെ തന്ന ഉള്ളിലൂടെ തന്നെ തായ്ത്തിക്ക് സ്റ്റാർ കേസ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെണ്ടോന്ന ചോയ്ക്കണേ
ഇല്ലയില്ല അങ്ങനെ വെച്ചിട്ട്
അങ്ങനെ ഫ്ളാറ്റായിട്ട് ഇണ്ടാക്ക്യേതായിരിക്കൂല്ലേ അന്ന് വീട്
ആഹ് അങ്ങനെ ആഹ് ആഹ്
അതിന്റെ മുകള്ള് നിങ്ങള് വേറെ എടുത്ത ചെയ്യ അത് പിന്നതൊരു കാര്യാണ് സ്ഥല സൗകര്യത്തിനന്സരിച്ചൊക്കെ അങ്ങനൊക്കെ ചെയ്യന്നെ നല്ലത്
ആഹ് അവടെ എങ്ങെനേണ്
ഇവിടെ ഏൽ ആഹ് പരിപാട്യൊക്കെ കൈഞ്ഞു ഈ ചോറൊക്കെണ്ടാക്കി എടു കാനിണ്ടപ്പ അങ്ങനെ വെർതെങ്ങനെര്ന്നപ്പൊ രാവിലൊക്കെ കഴിച്ച് ഇന്ന് സ്കൂളില്ലത്തോണ്ടാ ഒന്നാറും കൊർച്ചൊന്നാറും
ആണ അപ രാവിലെന്ത് വെച്ച് രാവിലെ
രാവിലെ ഞാന് ദോശ അപ്പം വെള്ളപ്പം ചുട്ട് പിന്നെ കടല കറിയുണ്ടാക്കി
കടലക്കറി ആഹ് ആഹ് പിള്ളേരേത് നേ
ആഹ് പിള്ളേരൊക്കെ മദ്രസ് ട്ട് വന്നു മദ്റസ് ട്യൂഷന് പോയാളിണ്ട് ഓലൊ ക്കെ പോയി നിക്ക് ഇവ്ടെണ്ട് ഇരിക്കേണ് ഹസ്ബന്റിവ്ടെ തൊടീല് ഓരോ തൈകളൊക്കെങ്ങനെ കുയ്ച്ചിടാണ്
എന്നടവ്ടെ കൃഷി കൃഷിയിണ്ടവ്ടെ ആഹ് അങ്ങനെണ്ടല്ലേ കൃഷിണ്ടാ
ഒരുപാട് സ്ഥലങ്ങളൊന്നുല്ല ഒരു പ പതിനാല് സെന്റ് സ്ഥലം അതില് ഏഹ് ഏയ് സെന്റ് വീടെന്നെണ്ട് പിന്നെത് കൈഞ്ഞിട്ട് ബാ ക്കിള്ളെ സ്ഥൽത്തൊക്കെ പിന്നെ മുറ്റത്ത്ന്തല്ല റംമ്പുട്ടാന്റെ തൈകള് അങ്ങനെക്കെ കുയ്ച്ചിട്ടിട്ടിണ്ടായ്നി ഇന്നെലിന്നൊക്കെ അതാണ് പണി
ആണ ആഹ് ആഹ് ഉം അപ്പതില് അതില് ഇണ്ടാവാറ്ണ്ട റബ്ബുട്ടനിണ്ടായ്ട്ടിണ്ട
ഇണ്ടായ്ട്ടില്ല കുയ്ച്ച് ഇന്നലെ തൈ കുയ്ച്ചിട്ടിട്ടുള്ളൂ
ഇട്ടിട്ടൊള്ള് ആഹ് ആഹ് പിടിച്ചു വരാൻ സമയം പിടിക്കുവല്ലേ
ആഹ് രണ്ട് കൊല്ലം പിടിക്കും ഉം ചെറിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബുട്ടാന് അപ്പൊ ആഹ് കടയിന്നൊക്കെക്കാളും നല്ല വിലയാണല്ലോ ഒരു സാധാരണക്കാരന സംബന്ധിച്ച് അതൊക്കെ വാങ്ങണമങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയല്ലോ മ്മള് പക്ഷെ വാങ്ങി കൊടുക്കൂട്ടോ എങ്ങനെയാലും വാങ്ങി കൊടുക്കൂ
ആയ കൊടുക്കും ആ ആഹ്
ഇന്നും വേണന്ന് പറയണേ എന്നും ഇത് വേണം അവൾക്ക്
ഏത് റംമ്പൂട്ടാനാ
രണ്ടുംടെ ചുകപ്പുണ്ട് മഞ്ഞണ്ട്
ആണല്ലേ ആ ഞാൻ ചൊവ്വപ്പ് തിന്നിട്ടുണ്ട് മഞ്ഞ കഴിച്ചട്ടില്ലങ്ങനാ
രണ്ടൂ ഒരു പോലെ സൈമന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വലിയ വ്യത്യാസങ്ങൾ ആഹ ഇപ്പൊ അതിന്റെ സീസൺ ആണ്.
സീസണാ ലേ ആ ആഹ്
പിന്നെ ആ പിന് വൈകുന്നേരം എവിടുക്കാ പോവുന്നേ?
വൈകിട്ട് ഞാ വിചാരിച്ച് കടപ്പുറത്ത് പോകാ എന്ന് വിചാരിച്ച് പിള്ളേരു ഈ മഴയത്തെ എങ്ങനെ ഇപ്പൊ നല്ല ചെളി ആ അടുത്താ, ഞങ്ങക്ക് അടുത്താണ്.
അപ്പൊ റോഡ്ക്കെ റോഡ് സൈഡിലാണോ വീട് നിങ്ങളെ
റോഡ് അല്ല റോഡ് ഞങ്ങളടെ റോഡ് സൈഡ് എന്ന് പറയാൻ പറ്റൂല്ല. ഉള്ളിലേക്ക് കയറിയാണ് എന്നാലും
സ്റ്റെയർ കേസ് ഒക്കെ പുറത്ത് വെച്ച് അങ്ങനെയല്ല സ്റ്റെയർ കേസ് ഒക്കെ പൊറത്തല്ലേ വെച്ചത് നിങ്ങളത് അപ്പൊ സിറ്റോട്ടക്ക് നേരെ കയറയാണോ?.
ആ സിറ്റ് ഔട്ടേ ഞങ്ങക്ക് ഫ്രണ്ടില്ലാ വന്നേക്കണ എന്ന് പറഞ്ഞാ ഞങ്ങക്ക് ഫ്രണ്ടിൽ കൂടി സ്റ്റെപ്പ് വെക്കാം. ഞങ്ങ ബാക്കി കൂടി സ്റ്റെപ്പ് വെച്ചേക്കണ ആ ആഹ് സൈഡിൽ കൂടി കയറിപ്പോവാ അല്ലെ പിന്നെ ഫ്രണ്ട് കൂടി വെക്കണമെങ്കിൽ നമുക്കിപ്പ പണിത എടുക്കാം പൈസ ടി നമക്കിപ്പോ ഫ്രണ്ടിൽ കുടി നു താഴത്തക്കിറങ്ങാനുള്ള രീതി വക്കാം.
അപ്പൊ ഉം അല്ല വണ്ടി പാർക്ക് ചെയ്യാൻ കയിയോ?
ആ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാം.
സൈഡ് കൊല്ല അപ്പുറത്ത് ബേക്കിൽ വെച്ചിട്ടുണ്ടെങ്കില്
ആ വണ്ടി പാർക്കയ്യാ ഞങ്ങക്ക് മുറ്റോണ്ട്.
മുറ്റ താഴത്ത് മുറ്റംണ്ടാവില്ല തറവാടി
ആ താഴ്ത്തു ആടിയിൽ മുറ്റംണ്ട് ഞങ്ങ രണ്ട് വീടാണ്. അപ്പ തറവാടുണ്ട് അപ്പ ഇവിടുത്തെ അപ്പന്റെ തറവാടുണ്ട് അവിടെ വേറെ അനിയനും പിള്ളേരാണ്.
അത് വേറെണ്ടല്ലേ?.
ആ ആ
പക്ഷേ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഏരിയ ആയിരിക്കൂലേ അവിടെ
തിങ്ങി ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ്.
ആ സ്ഥല സൗകര്യത്തിന് അനുസരിച്ചായിരിക്കുംല്ലോ അവിടൊക്കെ അങ്ങനെ അതുകൊണ്ടല്ല, നമ്മുക്കിപ്പടെ ഇവിടെ വീട് രണ്ട് ഇരു നില വീട് തന്നെയാണ് പക്ഷെ ബാക്കിയാണ് സ്ഥലം.
സ്ഥലം ബാക്കി അത് കൃഷി എല്ലാം കാണു അല്ലേ?.
എങ്ങനെ
അത് കൃഷിയണോ നടത്തണ ങ്ങ
അല്ല ഓട്ടോ ഡ്രൈവർ ആണ്.
ആ ഓട്ടോ ഡ്രൈവർ ആ സൈഡായിട്ട് ഇങ്ങനെ ആ ചെടികൾ നടുവന്നോ അല്ലേ
ആ ചെടികൾ നമ്മളെ വീട്ടിലേക്കെ ഇങ്ങനെ അല്ലാതെ സൈഡ ബിസിനസ് ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യും.
ചെയ്യും ആ ആ ഓട്ടോ പാസ് എന്തോണ അല്ലെങ്കിൽ
ആഹ് സ്വന്തം ഓട്ടോ ആണ്
ആ അപ്പൊ നമുക്ക് എവിടെയ അത്യാവശ്യം പോവുക ചെയ്യാലോ, അല്ലേ
ആഹ് അത് പോവാ നമ്മള് നമ്മളെ ഓട്ടോറിക്ഷൽ എടുക്കുമ്പോ എല്ലായിടത്തക്കും.
പോകും ആ ആ ആ അപ്പൊ ഇപ്പൊ ഓട്ടോ ഉണ്ടാ. മഴയായത് കൊൊണ്ട് ഓട്ടോ ഉണ്ടാന്ന് വെച്ചാൽ
എങ്ങനെ?
മഴക്കാലം അല്ല ഓട്ടം കിട്ട
ല്ലേ ഓട്ടം മഹാ കൊറവാ ഭയങ്കര കൊറവാ മോശാണ് മയക്കാലമായ്ട്ടല്ല അല്ലെങ്കിൽ പൊതുവേ ഒക്ക കൊറവാണ് എല്ലാ മേഖലയിലും വയ്ങ്കര രു താണല്ലോ പ്പൊ ഇന്ന് പോയി കൊണ്ടിരിക്കണത് എല്ലാ മേഖലിം
ആ ആ അപ്പൊരാക്കട വരുമാനം കൊണ്ടാണാ
ആ ഒരാളല്ലേ ഉള്ളൂ ഭർത്താവ് മാത്രല്ലേള്ളൂ വേറെ എല്ലാരും വെ വീട്ടിലിവടെ മ്മാക്കുപ്പാക്കും അ അഞ്ചാണു ഒരു പെണ്ണു ആണ് നാലാമത്തതാണ് ന്റെ ഭർത്താവ്
ആണ് അ അ അപ്പോ ഉമ്മേം ബാപ്പേം കൂടെണ്ടാ
അല്ല തറവാട്ടിലാണ് മൂന്ന് ഏട്ടന്മാരീ ഒരനിയനീ പിന്നെ ഒരു പെങ്ങള് പെങ്ങളെ കല്യാണം കയ്ച്ചു മൂന്ന് ഏട്ടന്മാരെല്ലാരും വേറെ പോയി ഞങ്ങളും പോന്നു തറവാട്ടിലനിയണ്ട് ഷട്ത്തല്ലട്ടോ വീട് കൊർച്ചപ്പറം തണരീ നാന്നൂറ് മീറ്ററപ്പർത്താണ് വാട് തറവാട് ആഹ് പിന്നെ ഏട്ടന്റെ വീട് ഒരു വീട് ഒരാളെ വീട് നമ്മളെ ങ്ങ് അട്ത്താണ് ഷെ ഞങ്ങള് സ്ഥലം വാങ്യാണ്ട് വീട് എട്ത്തതാണ് ട്ടെല്ലാരും സ്ഥലം വാങ്ങീട്ട് വിട് ട്ത്തതാണ്
ആണല്ലേ അഹ് ആ
നമ്മളെ പണ്ടൊക്കെ വിറ്റിട്ടന്ന് സ്ഥലം വാങ്ങി പിന്നെ കൊർച്ച് പണ്ടട്ത്തിട്ട് വീട് ട്ത്ത് ബാക്കി അവരിട്ത്ത് വീട് അങ്ങനെക്കെയ്ട്ടങ്ങനങ്ങനെങ്ങനെ
പ്പ പിന്നെ ന്താന്നറയാ അന്നക്ക കാശ് ണ്ടായ്നു ഓട്ടോടിച്ചാലും കാശ്ണ്ടായ്ന്നു ഇപ്പന്ന് പറഞ്ഞ ഭയങ്കര ഒര് എല്ലതരു ഡിമാൻഡ് ആയ്ണല്ലോ എല്ലാ മേഖലയും സ്വർണായാലും എന്തൊരു കാര്യത്തിനായാലും
ആണ ഞാനിപ്പ വിളിക്കാട്ടാ
ആ ശരി ന്നാല്
ശരി ഓക്കെ ന്നാ